എന്തൊക്കെണ്ട് വിശേഷം
സുഖാണ് ഇങ്ങക്ക് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ
സുഖാണ് അങ്ങനെ പോണ്‌
ആഹ് ഇന്ന് ഇപ്പ മഴ ഇല്ല നല്ല മഴ
ആഹ്‌ ഇന്നിപ്പോ അതെന്നെ ഇവിടിം വല്യ മഴൊന്നും ഇല്ല രാവിലെ ഇണ്ടായിനി രണ്ടീസം തിരുമ്പിട്ടൊന്നും ഇല്ലേനി അസുഖങ്ങളൊക്കെ ആയിട്ട്
ആഹ്‌
പനി ഇതൊക്ക ആയിട്ട് തിരുമ്പിട്ടില്ലേനി ഇപ്പൊ ഇന്ന് തിരുമ്പലൊക്കെ കഴിഞ്ഞൊക്കെ ഒണങ്ങി കിട്ടി ഇന്ന് ഏതാലും
ആഹ് ഇന്ന് വെയിൽ ഇള്ളോണ്ട് ഒണങ്ങി കിട്ടി ഇന്നല്ത്തേം മിനിഞ്ഞാന്നതേം ഒക്കെ ഇണ്ടായിന്ന് ഒണക്കാന് അപ്പൊ ഒക്കെ ഒന്ന് വെയില്ള്ളോണ്ടൊ കൊണ്ടൊന്ന് ഒണക്കി എട്ത്തിട്ടി
ആന്ന് ഇന്ന് കൊറേ മിഷീൻക്ക് ഇടാൻ പറ്റാത്ത പുതിയതൊക്കെ ഇണ്ടേയിനി അപ്പൊ അതൊക്കെ അണ്ടേ ഇരുമ്പി ഒണങ്ങി ആഹ്‌ കൃഷി ഇണ്ട് വീട്ടില് കൃഷീന്ന് പറഞ്ഞാല് പൂളണ്ട് ചേമ്പിണ്ട് ചേന ഇണ്ട്
ഉം അങ്ങനെ ഇള്ള
ആഹ പിന്നെ മഞ്ഞള്ണ്ട് ഇഞ്ചി ഇണ്ട്
ഉം
അതൊക്കെ ഇണ്ട് അത് ഇവിടെ ഞങ്ങക്ക് പഴേ വീട്ണ്ടേനി കൊറച്ചപ്പറത്ത് ത്ത് വീടിന്റെ അപ്പൊറ്ത്തെ അപ്പൊ അവിടെ ഉം അവിടെ വീടെന്നെ ഏനി വീട് ഇപ്പൊ പൊളിഞ്ഞതായി ഇപ്പൊ ഒന്നായിട്ട് നിരത്തിയാണ്ട് അതില് കൃഷി ചെയ്യലാണ് ഉമ്മ ഉം ഉമ്മിയാണയില് ചെയ്യല് അപ്പൊ ഇപ്പൊ കുത്തിണ് പൂള കുത്തി തെഴുത്ത്ണ് മഞ്ഞളൊക്കെ തെളുത്ത്ണ്
ഉം അങ്ങനെ കൃഷി ഇണ്ട്ല്ലേ ഉം ചക്കേം മാങ്ങേം ഒക്കെ ഇല്ലേ
ആഹ്‌ ചക്ക അവിടെ അപ്പറ്ത്ത്ണ്ട് മാങ്ങ ഇണ്ട് മാങ്ങ സീസൺ കഴിഞ്ഞിണ് ഇപ്പം
ആഹ്‌ ഞങ്ങക്ക് പിന്നെ ചക്കണ്ട് മാങ്ങ ഇല്ല്യ കൃഷ്യാള് ഞങ്ങൾ ചീര പച്ചക്കറി മുളക് അങ്ങനെ ഉള്ള ഒക്കെ ഇണ്ടാക്കും
ആഹ് അതൊക്കെ ഇണ്ട്ല്ലേ
ഉം ഓമക്കായ അങ്ങനെള്ള പപ്പായൊക്കെ ഇല്ലേ അതൊക്കെ ഇണ്ടാക്കും പപ്പായ
ഓമക്കായാ തന്നെ പാപ്പായ
ആഹ നമ്മള് കർമ്മ കർമ്മത്തിന്നൊക്കെ പറയേ ചെലേ
ആഹ്‌ ഇവിടെ ഞങ്ങള് കർമൂസാന്ന് പറയും
ആഹ കർമൂസ ഞങ്ങള് ഇബടെ ഓമക്കായാന്ന പറയാ ചെലൊര് അയിന് പപ്പായാന്ന് പറയും
ആഹ ആഹ
ഉം
ച ആഹ ആഹ
പിന്നെ ജാതിക്ക അങ്ങനത്തെക്കെ സാധനങ്ങൾ
അന്ന്ല്ലേ
ഉം
ആഹ് ഞങ്ങപ്പടെ തെങ്ങ് കവുങ്ങ് ഇങ്ങനത്തൊക്കെ ഉണ്ട്
ആഹ്
ഉം കൗങ്ങിന് വളം പെടണ ഇതൊക്കെ ഏരിപ്പോ വളമെടലും മിച്ചറിടലും ഒക്കെനി പണിക്കാരുണ്ടായിന് രണ്ടീസം ഉം ഉമ്മ പിന്നേ കൂടേല് നെറച്ച് കള വന്ന്ണ് പുല്ലേ
ആഹ് ആഹ്
പുല്ല്ത്തെ കള പറച്ചാനക്കെ പോലെയുള്ളെ
അഹ്
ഇന്നൊക്കെ പോയേനേര്ന്ന്
ഉം പ്പ പിന്നെ പൂളൊന്നൊണ്ടാക്കി കൂർക്കക്കെണ്ടാക്കും ഞങ്ങള് എന്റെ മൂത്തച്ച എൻക് കൂർക്ക അങ്ങനെക്കൊള്ളേഉണ്ടാക്കി വാഴക്കെ ഉണ്ടാക്കി
ണ്ടാക്കിയല്ലേ ഉ ഹ് അതുപോലെ തന്നെ ഇവിടെ വാഴെറയനില്ല വാഴ ഒന്നുണ്ട് അത് മറ്റേ ഇതേ ദാ നാലിപ്പൂവല്ലേ ചെറിയത് ഞാലിപ്പൂവന്
നാ
അതാണ് അതെ
ഉ വള്ളംള്ള ഏരിയക്കെയല്ലേ അവിടെ
ഓ വെള്ളം ഞങ്ങക്കായിട്ട് കിണറൊന്നുല്ല പക്ഷെ വിടെ ഏട്ടന്റെ വീട്ടിന്നാണ് ഞങ്ങള് അടിച്ചഴ്ക നമുക്ക് മറ്റേ ഇതിണ്ട് ജലനിധി ആഹ് അതാണ് ആഹ് അതാണ് അതൂന്നിരാടൊക്കെ വരും പിന്നെ ചെലേന് ഇല്ലാതെ പുലെപ്പക്കെ പിന്നെ വെള്ളണ്ട് മഴ യൊക്കെയാവുമ്പഴേ മറ്റേത്റഞ്ഞാല് വേനൽക്ക് ജലനിധി വരാൻ പ്രയാസിന്ന് അന്ന് വെള്ളല്ലാത്തൊരു ടൈമല്ലേ
അതെ അതെ ഇപ്പ വെള്ളക്കെ ഉണ്ടല്ലേ
വെള്ള ടുക്ക് ആ വെക്കേഷനില് പോയി അവിടുന്ന് എന്റെ വീട്ടിന്ന് ക്കം പോയി ഞങ്ങളെല്ലാരും
ആഹ് ഒരു രസല്ലേ ഫാമിലി ആയിട്ട് പോണ ഒക്കെ
ആഹ് ഒരു പത്തൊൻപത് ആള് ഉണ്ടായിന്
ഉം അതൊരു നല്ലൊരു ഇതാണ് ഞമ്മ മക്കൾക്കായാലും ഞമ്മ
ആഹ് എങ്ങനെ നല്ല വൈബ് കൊച്ചാണോ ഓ നല്ല ണ്ടായി നല്ല വീഡിയോ ക്കെണ്ടാക്കിനി ഞങ്ങള് നല്ല രസംണ്ടായി വീഡിയോ
അതെ നല്ല രസന്നെയാണാ പോക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒറ്റക്ക് പോണാരസം കിട്ടൂല ഫാമിലി ആയി പോവുമ്പൊ അല്ലെ ഫാമിലി ആയി പോക്മ്പാെ നല്ല ര രണ്ടാവലേ ഒറ്റക്കായ പോയാല് അങ്ങനെ ഉം
ആഹ് പിന്നെ എന്നാല് ഞങ്ങളാ മറ്റേ പൂന്തോട്ടത്തക്ക് പോയിന് കർ ആഹ് കർണാടക ഗാർഡന് എന്താണോ രസം ഇത്രങ്ങാനും വല്യ ആഹ് എന്തോ
പിന്നെ പലേ ഐറ്റം പൂക്കളും കാണാനല്ല നല്ല ഭംഗിയാണത്
ആഹ് പൂക്കളവും ഒക്കെ ഉണ്ടായി പിന്നെ പൂപ്പൊലി ഒക്കെ ഉണ്ടായിനല്ലോ അവിടെ
ഏ
വേറെ സ്ഥലത്ത് പൂ പൊലിക്കെ ഉണ്ടായലെ അത് കാണാൻ പോകണം എന്നൊക്കെ വിചാരി നിയാ നടന്നില്ല അന്ന് പൂപ്പൊലി ഉണ്ടാലുണ്ടല്ലോ പൂപ്പൊലി നർച്ചു പൂക്കളുടെ പ്രദർശന ആഹ് പ്രദർശനം ഉണ്ടായി അത് കെ കാണാൻ പോണത് കൊ കുറേ അഹ് ആ പുസ്തകലൊക്കെ ഇങ്ങനെ പറഞ്ഞി പ്പന്നർക്കും പോവാൻ
ആഹ്
ഞങ്ങൾ ഇതേ പോലെ ഒരു ദിവസം ഇവിടെ കടുംബശ്രീത്തോലെ ട്രെയിൻ കേറാൻ പോണന്ന് പറയ്ണ്ട്
ആഹ് എവിടുക്ക്?
ഉം നമ്മളടെ അടുത്ത് സ്റ്റേഷനക്ക് പോയി നമുക്ക് വേറെവിടെങ്കിലും ഇറങ്ങിയണ്ട് അവിടന്ന് ചായൊക്കെ കുടിച്ചാണ്ട് ആഹ് അങ്ങനെ പോരാന്ന് പറയന്ന് ആഹ് ട്രെയിന് ആരും കേറിയിട്ടില്ല ഞങ്ങളൊന്നും
ആഹ് ട്രെയിന് പോയിട്ടില്ല ഇങ്ങള്?
അല്ലേ ഏഹ് പോയില്ലേ ആഹ് ട്രെയിനല് യാത്ര നല്ല രസണ്ടാവുലെ?
ആഹ് രെസണ്ടാവും
ആഹ് ട്രെയിനിൽങ്ങനെ നമ്മളാ ഏഹ് ആഹ് ഡോറിൻന്റെറെ അടൊക്കെ നിക്കുമ്പോ എങ്ങനെ
ആഹ് അതാണ് ആഹ് രസം അയി അയ് ഡോറ അവിടെക്കെ നിൽക്കാൻ പെടിയ
ആഹ് ഓരോരുത്തർ ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണെയ് അങ്ങനെ നിക്കണത് ആഹ്പ്പക്ക അങ്ങനെ നിക്കണേ ഇങ്ങനെ കാണാം അപ്പൊ അങ്ങനെയൊക്കെ നിക്കാനെ ഇങ്ങനെ ആഗ്രഹാണ്
അതെ നല്ല രസാനൊക്കെ
ആഹ്
നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ കാണാൻ നിങ്ങക്ക് തോ ഞങ്ങളിവിടെ പൊഴ തോട് ഒക്കെണ്ട് പാടൊക്ക നല്ലള്ള കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല വള്ളമൊക്കെ വെരിന്ന പോലത്തെ സ്ഥലങ്ങളാണ് നിങ്ങളവിടെ അങ്ങനെ
ആഹ് ഇവിടെ വള്ളം വരും പക്ഷെ വന്നാല് ഇങ്ങോട്ട് എത്തൂല പക്ഷെ ഞങ്ങളെ കുറച്ച്പ്പുറത്ക്കക്കെ എത്തു അവിടുന്ന് പിന്നെ നമുക്ക് എങ്ങോട്ടും അങ്ങാടിക്കൊന്നും പോവാൻ കഴിയൂല ഉം ആഹ് കൊറോണ ടൈമിൽ ഇല്ല വെള്ളപ്പൊക്കത്തിന്റെ ആഹ് ടൈമിലൊക്കെ അത്ര അങ്ങാടീക്കൊക്കെ പോവാൻ കുടുങ്ങീന് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ
ആഹ് അഹ്
ഉം കുടുങ്ങി അങ്ങട്ടും ഇങ്ങട്ടും പോരാൻ കയ്യൂല
കഴിയില്ലാത്ത ഞങ്ങൾക്ക് ഇബടെ അങ്ങനെ തന്നേണ് പിന്നെ ഞങ്ങൾക്ക് അങ്ങാടി തൊക്കെ പോവട്ടോ എന്താചാല് ചിലർ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഉയര്ത്തി ത്താണ് ഞങ്ങള് താഴത്തെ നല്ലം വള്ളം കേറും
ആഹ് അതേപോലെ ന്നെ ആന്നാ വള്ളം കേറി ഇതിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ഇതിലേനി ഞങ്ങൾക്ക് ഇവടെ എളേമാന്റെ മോളെ കല്യാണ ഉണ്ടായി എന്നട്ട് അന്നാകെ പേടിച്ചീനി കല്യാണതിനൊന്നും ആർക്കും വരാൻ കയ്യൂലെ
ആഹ്
ഉം അന്ന് ഇതേപോലെ അരീകോട് പോയി ചുരിദാറ്ഡ്ക്കാനൊക്കെ ഞങ്ങള് കുറേ ബുദ്ധിമുട്ടീന്
കല്യാണത്തിന് ഡ്രസ്സൊക്കെട്ക്കാനല്ലേ
ആഹ് ഡ്രെസ്സിടക്കാൻ എത്രെ ഗതിയേട്ട് ഇവിടെനാണ്ട് പോവാനെ ആഹ് മഴേം ആണ് അങ്ങട്ടും ഇങ്ങട്ടും പോവാനും കഴിയണില്ല ഒക്കെ വിചാരിച്ചിട്ടേ പിന്നെ കല്യാണ ഓലും അങ്ങനെന്നേ ഓലൊക്കെ ടെൻഷൻ അടച്ചിരിക്ക കല്യാണം എന്താവാ വള്ളം എറിയോൺടി ക്കാ കാണ് തലേന്നും അങ്ങനെന്ന തലേന്നും അങ്ങേന്നെ വെള്ളം ഏറിയോൺടിക്കാ എങ്ങനെ ആഹ് പുതിയണ്ണിനെ കൊണ്ടോവാ ആൾ ആഹ് ആൾ ക്കാർക്ക് വരണെങ്കിലും വേണ്ടെ ഒര് ഇതേ വെള്ളം കൊറയാ ആഹ് ങ്ങട്ട് പിന്നെ ആഹ് എന്നിട്ട് പിന്നെ രാത്രിയാവോളം എല്ലാരും പോലെ നല്ല മഴ ആയിട്ട് വെള്ളം ഏറേണ് ഏറേണ് എന്താ കാട്ടാ എന്താ കാട്ടാ നമ്മള് ഇത് ഇല്ലാ എത്ര പൈസ കൊട്ത്ത് കല്യാണം ണ്ടാക്കിയാ നമ്മള് സദ്യായിട്ടും ബിരിയാണിയിട്ടും ക്കണ്ടാക്കല്ലേ.
അതെ ഞമ്മക്ക് ഇപ്പ ഇണ്ടായിട്ടല്ലല്ലോ നമ്മൾ ണ്ടാക്കാ.
അല്ല മക്കളെ എർക്കട്ടെ ന്ന്ള്ളതില് നമ്മള് കല്യാ ആഹ് ങ്ങട്ട് അങ്ങനെ അയ്യാണ്ട് പിന്നെ വെല്ല ഓട്ത്ത് വെള്ളം വട്ടി നിക്കാണ് അപ്പ ആകെ ടെൻഷനായി ന്ന്ക്കാണ് മ്മിം ഓലൊക്കെ. രാവിലെ പിന്നെ നീചപ്പ തന്നെല്ലാരും ചെന്നോക്ക്ണ വെള്ളം കൊർഞ്ഞ്ണോ ന്നാ. അപ്പ നോക്കുമ്പോ റോട്ട്മന്നൊക്കെ എർങ്ങി പോയിന്.
വള്ള അപ്പ മഴ ണ്ടായിട്ടുണ്ടാവില്ല അന്ന്.
അല്ല മഴല്ല വള്ളം മഴണ്ട് പക്ഷെ വള്ളേറിയോണ്ട്ക്ക രാത്രി പിന്നെ രാവിലെ ക്കി എന്തായത് അറീല ചെന്നോക്കുമ്പോ വെള്ളം കൊർഞ്ഞ് അപ്പ കല്ല്യാണം കൊഷാറായിട്ട് നടന്ന് ഇപ്പ വൈകുന്നേരം ഉം
പന്തും പട്ച്ചോൻ വിചാരിച്ച പ്പരു പണില്ല വള്ളം കൊറ്യാൻ.
ആഹ് അതെ ങ്ങട്ട് തേ പോലെന്നെ ഞങ്ങള് പു പു ഞമ്മള് പുതിയണ്ണ്നെ കൊണ്ടായിക്കല്ലോ പുതുക്കത്ത്ന് പോകുല്ലോ. ആഹ് പു പിന്നെ പോയാണ്ട് പോ പോരുമ്പോ അതേപോലെ തന്നെ നല്ല മഴ അപ്പ എല്ലാരും പർഞ്ഞ് വേഗം പോയി പോര അഒടങ്ങനെ നിക്കണ്ട ഇനി വെള്ളത്തിന്റെ സ്ഥിതി എങ്ങനെ അറിയില്ല. വൈകുന്നേരാവുമ്പത്ത്ന് കൂടൊല്ലൊ മ്മള ഇവടെന്നെ മഴമാണെന്ന് ഇല്ല വേറെ ഒടെങ്കിലും മഴേ
മഴ പെയ്താലും മതി ഏഹ് മഴ വേറെടയിലൊക്കെ പോ വള്ളം വ ഉം അഹക്കെ ശരിയാണ് വള്ളം കൂടാണ് ആഹ്.
ആഹ് ഉ മറ്റേ ഇവടെ ഉരുള് പൊട്ട്യോട്ത്ത് തേ പോലെ ഞങ്ങളെ മൂത്താപ്പാന്റെ മോളൊക്കെ ഇണ്ടായിനോടെ.
വയനാടോ?
ആഹ് അവടെ ഉര്ള് പൊട്ട്യോട്ത്ത് ഓലൊക്കെ ണ്ടായിനി ഇങ്ങട്ട് ഓലൊക്കെ കുടുങ്ങീനി എന്നാലും ഓൽക്കൊന്നും സംഭവച്ചില്ല ആഹ് ഓലെ വീടും കൊറേ ഉം സ്വർണ്ണംക്കെ ണ്ടായിന് പത്ത് പാവനൊക്കെ ണ്ടായിന് അതൊക്കെ പോയി വെള്ളത്തില്
വെള്ളത്തില്
ഉം അഒന്നും കിട്ടിട്ട മോളെ കെട്ടി ട്ടിച്ചാൻ വേണ്ടി ഇട്ത്തച്ച പണ്ടേനി അതൊക്കാണ്ട് പോയി.
അത് പോയി ഓലാ ഓൽക്കാ ആർക്കന്നും പറ്റാത്ത നന്നായി.
ല്ല ഓൽക്കൊന്നും പറ്റീട്ടില്ല ഓലും മോളും എന്നൊള്ളേനി വീട്ട്ൽ. ഏഹ് ഓലും മോളനൊള്ളേനി വീട്ടില്.
വീട്ടില് ആഹ്
വിദേശത്താണ് ഇവടെല്ലാണും
ആഹ്
ത്താലും എല്ലാരും കൂടി ഉള്ളും പൊട്ട്ണ ഒച്ചിം ന്തൊക്കെ കേട്ട് വന്നതാലും ഓലെ രക്ഷപ്പെ ക്കി ഏതാലും രക്ഷപ്പെട്ട് ഇപ്പ ഏതാലും ഒരു ജോലിയൊക്കെ എല്ലാരും വാങ്ങി കൊട്ത്ത്ണ്പ്പോ ഓക്കെ.
പ്പ ഓല് എവിടെണ് അവടെത്തന്നെ?
ഇപ്പോല അവിടെ തന്നെ ഈ കുറെ വീട് കിട്ടിയോടുത്ത് അവര് വീട് കിട്ടിടുക്ക അപ്പൊ അവിടെ തന്നെ പോലെ
അതെല്ലേ ആഹ്
ആഹ് നായക് കോട്ട പ്രത്യേച്ചൊന്നും ഇല്ലല്ലോ നായക്കട്ട അഹ് ആഹ്